ഹലോ ഹലോ ഹലോ കേക്കണ്ല്ലേ? ആഹ് കേക്കാം എന്തക്കെണ്ട് ശേഷം? ഓ ചോറ് കഴിക്കുന്ന്. ഏഹ് ഫുഡ്‌ കൈക്ക്‌ണൊള്ളൂ ആഹ് ഇങ്ങള് കഴിച്ചോ? ഓ ഞങ്ങളിപ്പോ, കഴിച്ചോണ്ടിരിക്കാണ്. ഞങ്ങക്കിന്ന് മീങ്കറിയാന് മീൻല് ചാളാന്ന് പറിം. ചാളകറിയാണ് ചാളകറി ഏറ്റവും നല്ലതല്ലേ പ്രോട്ടീനും ഇതൊക്കെ ഉള്ളതല്ലെ കാൽസ്യക്കൊള്ള മീനല്ലേ ആഹ് അതെ.
അപ്പൊ അതാ കഴിച്ചോണ്ടിരിക്ക്ണ്. ഇങ്ങക്ക് ഇന്നെന്താണ് സ്പെഷ്യല്?
ല് ഞങ്ങക്ക് മീൻകറി, ചക്ക, പയറ് തോരൻ.
ആഹ്
ചക്കകൂട്ടാണ്ടെയ്നോ? ആഹ് ചക്കകൂട്ടാ വെച്ചു.
ഓ അയ്ശരി, വരിക്കച്ചക്കെ പഴചക്കെ ഇതെന്തോ പഴചക്കേണോ?
അല്ല, പച്ചച്ചക്ക കൂട്ടാംവെച്ചു.
ഓഹ് അത് ശെരി ഒരു ചക്കേലൊക്കെ നല്ല പ്രോട്ടീനാണല്ലോള്ളത്. അതോണ്ട് നല്ല സു ഇതാണല്ലോ
നിങ്ങൾടെ അവടെ ചക്കയുണ്ടോ?
ഓ ഇവടെ ചക്കയൊക്കെണ്ട്. ഇബടെ ചക്കതിന്റെതൊക്കെ സീസണൊക്കെ ഇപ്പൊ കഴിഞ്ഞ്തൊടങ്ങി. പിന്നെ അപ്പൊ അവടെ സീസൺ കഴിഞ്ഞു തൊടങ്ങീട്ടൊന്നുമില്ല
സീസൺ കഴിഞ്ഞില്ല ഇപ്പഴുണ്ട്.
അന്തേല്ലേ
ഉണ്ടല്ലേ ഉം ശെരി അവിടുത്തെ കാലാവസ്ഥ ഒക്കെ ഏങ്ങനാണിപ്പോ? മഴയും വെയിലും ഉണ്ട്.
ഉം മഴയില്ല?
മഴയില്ല? മഴയും ഉണ്ട് വെയിലും ഉണ്ട്.
ആണല്ലേ
ആണല്ലേ ആഹ്
ഓഹ് അയ്ശെരി ഇവടെപ്പത്തെ കാലാവസ്ഥാന്നറിഞ്ഞാല്, ഇപ്പൊ വെയിലാണ്. ഇന്നലെയൊക്കെ നല്ല മഴേയ്നു. ഇപ്പൊയ്ന് അധികം ജൂണ് മാസത്തില് കിട്ടണ മഴൊന്നും ഇപ്പൊ കിട്ടണില്ലല്ലോ അവിടിപ്പം ജൂണ് മാസത്തിലിപ്പൊ ഫുള്ളായിട്ട് മഴയിട്ടീട്ടുണ്ടോ?
ഇല്ല ഇല്ല കിട്ടീല. എന്നാല് ചെല സ്ഥലത്താണെന്ന്ണ്ടെങ്കില് നല്ല മഴ കൊണ്ട് നല്ല ന്നാ ചെലെ സ്ഥലത്ത് മ കിട്ടാതിരിക്ക്ണ്ട്. എന്നെച്ചാ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടായിരിക്കൂലോ
ഉം ഉം പിന്നെ, വെറുതെരിക്കുമ്പൊ ഇങ്ങളെന്തൊക്കെ ചെയ്യാറ്?
ചെയ്യാറ് നെ വെറ്തെരിക്കുമ്പൊ, കൂടലും ഫോണ് നോക്കും.
ഇല്ല ഫോണില് റീൽസ് കണ്ട് കുത്തിരിക്കാ റീൽസാണോ കണ്ട് കുത്തരിക്കല് ചോയിക്കാ
ക്കില്ല
റീൽസാണോ കണ്ടിരിക്കല് എന്ന് ചോയിക്ക
കാണും പിന്നെ ന്യൂസ് കാണാന് ഇഷ്ടവാണ്
ഓഹ് ന്യൂസ്ന്റെ ആളാണോ?
എല്ലാ എല്ലാ ദിവസത്തെ ന്യൂസും കാണൽണ്ടോ ആഹ് എല്ലാ ദിവസത്തെ ന്യൂസും കാണും
ഓഹ് അയ് ശരി ന്യൂസൊക്കെ കണ്ട പുതിയ പുതിയ അറിവുകളൊക്കെ കിട്ടാൻ പറ്റില്ലേ പിന്നെ
കൃഷിയൊക്കെ ഉണ്ടോ? ഇവിടെ ഇവിടെ കൃഷി ചെയ്യാറില്ല പക്ഷെ ഒപ്പ കൃഷിയായിരിക്കും ഇപ്പ ചെയ്യാറില്ല ചെയ്യാറുണ്ടോ ആഹ് നമ്മക്കുണ്ട്
ഓഹ് അത് വെച്ച് നിങ്ങള് പിന്നെ നിങ്ങള് പിന്നെ പൊറത്തുന്ന് പച്ചക്കറികളൊന്നും വാങ്ങലുണ്ടാവുലല്ലേ
ആഹ് അങ്ങനെ അധികം മേടിക്കലൊന്നും ഇല്ല
ഓഹ് അത് ശരി അല്ല ഞമ്മളിപ്പോ ഇനി പൊറത്ത്ന്ന് പച്ചക്കറികൾ വാങ്ങാനതിനേക്കാളും നല്ലതാണല്ലോ വീ ട്ടിലിണ്ടാക്കിന്ന പച്ചക്കറികള് കഴിക്കുന്നത് പൊറത്തുന്ന് വാങ്ങാ എന്ന് പറയുമ്പോ നമ്മള് അയില് കെമിക്കലും ഇതൊക്കെ ഇങ്ങനെ അടിച്ച് കാണ്ട് കീടനാശിനങ്ങളൊക്കെ വെച്ചാണ്ടല്ലോ ഇപ്പൊ ഉണ്ടാക്ക്ണതെ
അതെയ് ആഹ് അതെ
ഇങ്ങള് ഇത് കെമിക്കൽ അടിക്കലുണ്ടോ അല്ല നല്ല പ്യുവർ പച്ചക്കറി ആയിരിക്കുല്ലേ അതുകൊണ്ട് ഹെൽത്തിനും നല്ലതാണ് ഉം പക്ഷെ ഞങ്ങളിവിടെ പച്ചക്കറിയൊന്നും ചെയ്യാറില്ലട്ടോ ഞങ്ങളൊക്കെ കടയിന്ന് വാങ്ങിക്കാ ചെയ്യാറ്
ആഹ് നമുക്ക് പച്ചമുളക്, പയറ്, പാവക്ക
എങ്ങനെ
എങ്ങനെ പച്ചമുളക്, പയറ്, പാവയ്ക്ക അങ്ങനെയുള്ള തോ തോരനൊക്കെ വയ്ക്കുന്ന ഐറ്റമൊക്കെ നമുക്ക് വീട്ടിന്ന് കിട്ടും
ഓഹ് അഹ് ശരി അത്കൊണ്ട് പിന്നെ ഇപ്പോ വേറെതല്ലൊന്നും ആശ്രയിക്കണ്ടല്ലോ ഇങ്ങക്ക് അഹ് ശരി എല്ലാരും പച്ചക്കറിയാണോ?
എല്ലാരും മീനും
വെജി അല്ലാണ്ട് ചിക്കന് ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ ഇതൊക്കെ കഴിക്കാറുണ്ടോ ഇല്ല ഫുള്ള് വെജിറ്റേറിയൻ ആണല്ലേ അത് തന്നെയാണല്ലേ ഏറ്റവും ബെറ്ററും കാരണം വയലുള്ള പ്രോട്ടീൻസും വിറ്റാമിൻസൊക്കെ കിട്ടണെങ്കി പച്ച ക്കറി തന്നെ കഴിക്കണ്ടേ അത് ഞമ്മള് പൊറത്ത്ന്ന് ഫുഡൊക്കെ കഴിച്ചാല് കൊറേ തടിം കേടാവും രോഗങ്ങളും വരും അസുഖങ്ങളും വരും ഹെൽത്തിനും നല്ലതല്ല ആഹ് അതൊക്കെ ആയിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുംല്ലേ
ഏഹ് ഇങ്ങള് ഇപ്പൊ വർക്ക്‌ ചെയ്യാ ആഹ് ഞാൻ ഒരു കട കടേല് നിക്കുന്നു
ഓഹ് അഹ് ശരി കടയിൽ സ്വന്തായിട്ട് ഇൻകം ചെയ്യലുണ്ടല്ലേ
ആഹ് അതെ
അഹ് ശരി അതായത് കടയില് സെയ്ലായിട്ടാണോ അതോ
ആഹ് സെയിലായിട്ടാ അല്ലല്ല സെയിൽ ഗേളാ
സെയിലാ
ഓഹ്
അല്ല നമ്മക്കൊര് ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ആരെയും ആശ്രയിക്കണ്ടല്ലോ ഞമ്മള്
ആ ഇഷ്ടം പോലെ അന്നെ എന്ത് ചെയ്യണോ ആഹ് എവിടെയങ്കിലും യാത്ര പോ വിനോദ സഞ്ചാരം എന്നുള്ള രിതിയില്. പോവാറുണ്ട് ആതെ
ഓയ് ശരി നിങ്ങളിപ്പോ ഏറ്റവും കൂടുതൽ യാത്ര യ്യല് ലോങ് ട്രിപ്പാണോ അതോ നമ്മളെ അടുത്താണോ?
ഉം ഹലോ?
ആഹ് കേക്കാം
ഓക്കെ
പിന്നെ വേറെ
വേറെന്താ പിന്നെ ഇങ്ങനെ
ഇങ്ങനെ ആരൊക്കെയാ
എന്റെ വീട്ടില് ഹസ്സ് ണ്ട്ഉമ്മണ്ട് ഉപ്പണ്ട് രണ്ട് അനിയത്തിമാരും ഉണ്ട് ഞാനും ഇപ്പന്റെ വീട്ടിലാണ് നിക്ക്ണത് ഞാൻ ഹസ്സ് ന്റെവീട്ടിലേക്ക് കുറച്ച് കഴിഞ്ഞാല് പോവും. ഇപ്പൊ ഞാൻ കുറച്ച് ദീഷ്യക ആയിട്ട് അങ്ങനെ വിട്ട് വന്നേക്കാണ്.
ആഹ്
ഉം
ഇങ്ങള് ഇങ്ങളെ വീട്ടില്ആരെക്കെണ്ട്.
വിട്ട് ല് മക്കള് ഉമ്മ വാപ്പ. സഹോദരൻ സഹോദരന്റെ വൈഫ്.
ഓഹ് കൂട്ടുകുടുംബാണോ
ആഹ് അതെ
അല്ലാണ്ട് സെപ്പറേറ്റ്ട്ട് പോയിട്ടൊന്നില്ലല്ലേ. അല്ലെ നമ്മൾ സെപ്പറേറ്റഡ് പോണതിനേക്കാളും നല്ലതന്നെ കൂട്ടുകുടുംബമാണ് എന്ന നമ്മള് ജോലികളും കൊറയും കൊറഞ്ഞ് കിട്ടും.
അതെ
നമുക്കുള്ളത് പക്ഷെ നമ്മുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കില് നമുക്ക്. സെപ്പറേറ്റ്ഡ് പോയിവേണം
ഉം എല്ലാരും സഹായിക്കോ ആഹ്എല്ലാരും പരസ്പരം സഹായിക്കും.
ഉം അതുകൊണ്ട് സുഖമാണല്ലോ നല്ലേ?
അതെ
പിന്നെ ങ്ങള് ബുക്കൊക്കെ വായിക്കാറുണ്ടോ?
ബുക്ക് ഇപ്പം ഈ മൊബൈല് വന്നന് ശേഷം ബുക്ക് വായന കുറവാണ്.
ആണല്ലേ അല്ല ഞമ്മളെ മൊബൈലും ഉണ്ടല്ലോ ഇപ്പൊ ബുക്ക് വായിക്കാൻ പറ്റുന്ന നോവലൊക്കെ ആയിട്ടുള്ള പ്ര
ഇക്ക വായിക്കും. കഥയൊക്കൊ വായിച്ച് ആ ഉണ്ട്.
ഓഹ് അഹ്ശരി
എന്നാ അധികം സമയം കിട്ടാറില്ല ഓഹ് ആഹ്
ശരി അതന്താ ഫുൾ ഫുൾ ടൈം വർക്ക് ആണോ?
ആഹ് ഫുൾ ടൈം ആണ് അല്ല ഞമ്മളിപ്പോ രാവിലെ ഒരു ആറ് മണിക്ക് പോയാല് വൈകുന്നേരം ആറ്മണി അങ്ങനെയാണോ? ഇല്ല ഇല്ല അയിൻ്റെടയിൽറെസ്റ്റിന്റെ ടൈം ഒന്നുല്ല? റെസ്റ്റുണ്ട് എന്നാലും വായിക്കാനൊന്നുള്ള സമയം കിട്ടത്തില്ല.
ഓ അത് ശെരി അല്ല നമ്മൾ ശരിക്കിനും എട്ട് മണിക്കൂറല്ലേ ജോലി ചെയ്യേണ്ടത് അതിൽ കൂടുതൽ വർ
ക്ക് ചെയ്യാൻ പാടില്ലല്ലോ ഇത് പത്ത് പത്ത് മണി തൊട്ട് ഒമ്പത് മണി വരെ രാത്രി.
ഓഹ് അത് ശെരി അത് ഓവർ ഓവർ ഡ്യൂട്ടി അല്ലേ.
ആണ് ന്നാലും
പക്ഷേ അതിനുള്ള ഇൻകം ങ്ങക്ക് കിട്ട്ണ്ടോ?
ആഹ് ഇണ്ട്.
ഓ അത് ശരി അതുകൊണ്ട് പിന്നെ കൊഴപ്പൊന്നുല്ല. നമ്മള് എത്ര ആക്ക്റ്റി ആഹ്
രാവിലെ പ പത്ത്‌ മണിയാലേ.
ആഹ് ഇങ്ങള് എങ്ങനെ ലഞ്ചക്കെ കൊണ്ടു പോകറാ ചെയ്യാറ് അതോ അവിടന്ന് നമ്മള് പൊറത്ത്ന്ന് വാങ്ങി കഴിക്കേ?
അല്ല അല്ല വീട്ടീന്ന് കൊണ്ട് വരും.
വീട്ടീന്ന് കൊണ്ട് വരലാ? അതെ ഏറ്റവും നല്ലത് ന്നാ നമ്മള് ഇൻകംസേവ് ചെയ്യാനക്കെന്നാ ഏറ്റവും ബെറ്ററാണ്. ഇങ്ങള് മൂവീസൊക്കെ കാണാറുണ്ടോ?
ആഹ് പുതിയ സിനിമയൊന്നും കാണലില്ല പഴയ സിനിമ കാണാൻ ഇഷ്ട്ടാ.
ആഹ് പുതിയ സിനിമ എന്ന് പറ്ഞ്ഞാല് എന്താണ്ലേ ആക്ഷനും ത്രില്ലിങ്ങും ഭയങ്കര ക്രൈംന്റെ ക്രൈമിന്റെതാണല്ലോ ഇപ്പൊ പുതിയ ഫിലിമില് പഴയ ഫിലിമ്ന്ന് പറഞ്ഞാല്
കോമഡിപടങ്ങൾ, അതെ അങ്ങനത്തെക്കെയാണോ കാണാറ് ആഹ് അതൊക്കെയാണ് ഇഷ്ടം.
ഉം ഏറ്റവും ബെറ്ററും അതന്നെയാണ് നമ്മടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ്‌ ആകണെങ്കിൽ കോമഡി പടം കാണ ന്നെ കാണുവാണലേ.
അതെ അതെ.
പിന്നെ വൈകുന്നേരത്തതൊക്കെ ആയോ? വൈകുന്നേരം രാവിലെ വെക്കുന്ന ചോറ് തന്നെ വൈകിട്ടും കഴിക്കുന്ന.
എന്തോ ഹലോ.
ആഹ് എന്തോ പറഞേ?. വൈകുന്നേരത്തിനുള്ള സ്നാക്സ്‌ക്കെ ആയോ? കുട്ടികളൊക്കെ സ്കൂളിൽ പോയതാണ്. ആഹ് സ്കൂളിൽ പോയി.
ഓഹ് അഹ് ശെരി ഇനിയിപ്പോ ഓല് വരുമ്പോഴേക്കും നമ്മള് പുതിയ ഫുഡക്കെ ഉണ്ടാക്കേണ്ടി വരുംലേ. ഉം അതൊക്കെ ആയോ?
വീട്ടില് ആളുണ്ട് ഞാനിപ്പം ഷോപ്പിലല്ലേ. ഓഹ് അത് ശരി ഷോപ്പിന്നാണോ വിളിക്കുന്നെ ആഹ് അതെ.
ഹലോ അല്ല അപ്പൊ നമ്മളി ഇങ്ങള് വീട്ടിലില്ലെങ്കി ഇങ്ങളും പിന്നെ മക്കളൊക്കെ എത്ര വലിയ കുട്ടികളാണോ.
ആഹ് പത്താം ക്ലാസും എട്ടാം ക്ലാസും. പത്തും എട്ടും.
ഓഹ് പത്ത് എട്ടിലാണോ പഠിക്കണുത് അതോണ്ട് പിന്നെ നമ്മള് വൈകുന്നേരത്ത് സ്നാക്സ് ആര് കൊടുത്താലും വാങ്ങിക്കോളും ഇത് ചെറിയ മ ക്കളൊക്കെ ആവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണെ നമ്മള് തന്നെ വാണല്ലോ.
ചെറുതല്ല എങ്ങനെ ചെറിയ പിള്ളേരല്ല വലിയവരാ.
ഓഹ് അത് ശെരി അതോണ്ട് കൊഴപ്പൊന്നുല്ല.
ഉം
എന്ന ശരിയടാ ഞാൻ പിന്നെ വിളിക്കാവേ
ആഹ് ശരി